അ
ക്കാവോ?
ആ കേൾക്കുന്നുണ്ട്.
ഒക്കെ എന്നാണ്ട് വിശേഷം?
നല്ല വിശേഷം ഫുഡ് ഭക്ഷണം കഴിച്ചോ?
ആ ഭക്ഷണൊക്കെ കഴിച്ചു അവിടെ കഴിച്ചോ?
ല്ല കഴിച്ചിട്ടില്ല. വീട്ടില് പനിയൊക്കെ ആയി
ആണ് എല്ലാർക്കും പനിയാണോ? ആ എന്റെ വീട്ടിലും അതെ എല്ലാർക്കും പനിയും ചുമയാ നീ ചെലത് മമ്മിക്ക്ക്കൊണെങ്കിൽ നുമോണിയൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിലായിരുന്നു ഒരാഴ്ചയായിട്ട്.
അതെലെ ഇവിടെ ഹ് ചെറിയ ആൾക്ക് പനി വന്നിട്ട് ഇപ്പോ ഒരാഴ്ച ആയി. പക്ഷെ ഇപ്പം ഏ മരുന്ന് കൊടു ക്കുമ്പോ അതിന്റെ ഡോസ് കഴിയുമ്പോ വീണ്ടും പനി വെരാണ്.
ആ അങ്ങനെ കാ വരുമ്പോ ആ അങ്ങനെ വരുമ്പോ മൂന്ന് ദിവസ ത്തി കൂടൽ പനി വന്നാ ഡോക്ടറെ എന്തായാലും കാണി
ആ ഇന്നിപ്പോ ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്
ആണല്ലേ ആ ഹാ എനിക്ക് എന്റെ കൊച്ചിനും അതായിരുന്നു ബ്ലഡ് ഇങ്ങനെ മൂന്ന് ദിവസം ഇങ്ങനെ മരുന്നു കൊടുത്തിട്ടും കുറച്ച നേരം കഴിയുമ്പോള്‍ വീണ്ടും വരുയിരുന്നു
ഇപ്പോ നല്ല ശക്തിയായിട്ട് പനിയില്ല പക്ഷെ തല ന നെറ്റി ചൂട് വരുയാണ് തലവേദനയാണതിന് മെയിൻ ആയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് വൈറൽ പനിക്ക്
ആഹ് ആഹ് ഹഹ
എന്റതാണോന്ന് അറിയില്ല ഇനിയിപ്പോ മൂന്നു ദിവസം കഴിഞ്ഞപ്പോൊ ഒരാഴ്ചക്കെ ആയിട്ടുണ്ടാവും മരുന്ന് കൊടുത്തിട്ട് ആ കുപ്പി മരുന്ന് ഫുള് കംപ്ലീറ്റ് ആയി ഇത് ഇന്ന്‌ ഇപ്പൊ ഡോക്ടറ് നോക്കണം ഇത് പേടിയാവും ചെയ്യാച്ച ആ രണ്ട് കൊറെ ദിവസയിട്ടില്ല
ആ ആ അപ്പൊ എന്തായാലും മൂന്ന് ദിവസത്തേ കൂടുതൽ പനി വെച്ചോണ്ടി ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ നോക്കിയായിരുന്നോ
ആ അങ്ങനെ നോർമല വല്യ കൂടുതലായിട്ട് പനിയില്ല ശേ കുട്ടികൾക്ക ആകുമ്പോളേ അവർ ഇ തല ഇതിന് മെയിന ആായിട്ട് തല തലയാണ് വേദനിക്കുന്നത് അപ്പൊ ശരീരം മൊ വല്ല അങ്ങനെ ചൂടില്ല പക്ഷെ തല നന്ന നല്ല ചൂട് വര ണ്ട് തല
ആഹ നനച്ചു തുടച്ചായിരുന്നോ
തുണി നനച്ചിട്ടിങ്ങനെ വെച്ചു കൊടുക്കും ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ് തുണി നണച്ചിട്ട് നെിമ്പ ഇട്ട് കൊടുക്ക പിന്നെ നന്നായിട്ട് വെള്ളം കൊടു ആ ഉണ്ട്ണ്ട് അപ്പൊ ഈ വെള്ളം ഉപ്പിട്ടിട്ട് വെള്ളം കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊക്കെ നന്നായിട്ട് കുട്ടിനെ കുടിപ്പിക്ക അതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞ
കുടിച്ചോളൂ കൊച്ച് കുടിച്ചോളോ
കുടിക്കാൻ ഭയങ്കര മടിയാണ് അവൾക്ക് പാല് മാത്രം മതി വേറെ ഒന്നും വേണ്ട.
ആ ആ
അപ്പ ഇന്നിപ്പ എന്തായാലും കാണിക്കണം ഒര് പേടി ഇന്നലെക്കെ കു ഇങ്ങനെ ഒരു തളർന്ന് കെട്ക്കുന്ന പോലെ കെട്ക്കാണ്.
ആ അതെന്നെ അങ്ങനെ കെടക്കും പിള്ളേര് ഒന്നുകൊണ്ടെയ് കാണിക്ക്ണതായിരിക്കും നല്ലത് വൈകീട്ട് എന്തായാലും പോവ്ന്ന് ഇണ്ടല്ലോ? ചോറൊന്നും കഴിച്ച ചോറൊന്നും കഴി ച്ചിട്ടല്ല അല്ലെ
ഇല്ല ചോറൊന്നും കഴിക്ക്ന്നില്ല. വെള്ളം കൊടുക്കും വെള്ളം ആ അവ തലവേദനിക്കുമ്പോ അവൾ കരയുന്നൊന്നുയില്ല. അങ്ങനെ അങ്ങനെ കെടക്കും. നമ്മൾ കൂടെ വേണം. അവൾ കൂടെ കെടന്ന് കൊട്ത്താലെ ഇങ്ങനെ ഒര് കാണും ഒരു പേടി തോന്നും എന്ത ഇങ്ങനെ കെട് ക്ക്ണത് നല്ല അയ് അല്ലെങ്കിൽ ഭയങ്കര വാശിയും കരച്ചിലും ആണ് ഈ പനി രണ്ടീസം പനി വല്ലാ പനിച്ചി ട്ട് ഇണ്ടാര്ന്നില്ല അന്ന് ഭയങ്കര വാശിയും കര തിർന്നോ? അപ്പ ഈ തലവേദന പനി വെരുമ്പഴായിരിക്കും കുട്ടിക്ക് ക്ഷീണം വെര്ന്നുണ്ടാവ. അങ്ങനെ പറ്റ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊർൺ വെര്ന് ഇണ്ട്. എനിക്കൊക്കെ ഇന്നലെ വരെ പനി ഇണ്ടായിരുന്നു. ഇന്നിപ്പോ മാറ്റ ഇണ്ട്. ഇപ്പം നമ്മളെ വീട്ടിലെന്നെ ഒരു പണി എടുക്കാൻ കഴിയുന്നില്ല ക്ഷീണും തലവേദ ദന ക്ഷീണയൊക്കെ ആയിട്ടേ ഉം ഇന്നലെയും രണ്ടു ദിവസം ആയിട്ട് ഹസ്ബൻറ് തന്നെയാണ് എല്ലാ വീട്ടും ജോലികളൊക്കെ ചെയ്തുന്നത്. ഒന്നും ചെയ്തിട്ടില്ല.
ആ ആണല്ലേ ഫുഡൊക്കെ ഉണ്ടാ ക്കിയോ ഇപ്പം?
അല്ല എനിക്ക് നാലു പേരുണ്ട്.
നാലു പേര്. ആ ബാക്കി എല്ലാരും സ്കൂളിൽ പോയോ? ആ ഇനി വൈകിട്ടത്തേക്ക് എന്തെിലും വരുമ്പോഴക്കും ചായയൊക്കെ ഉണ്ടാക്കണമായിരിക്കുഅല്ലേ? ആ വിമ്മിഷ്ടംവും പനിയൊക്കെ വന്ന് കഴിഞ്ഞ അതെ അതെ പ ഞ്ഞ പിന്നെ മൊത്തംക്ഷീണമായി. കൊച്ചിനും വരാതെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനും തോന്നു
ആ ഒന്നും ചെയ്യാനുതോന്നില്ല. അതെ അവരു പറയ നമ്മള് കുട്ടിനൊപ്പം കിടന്നു. എന്നാല് ഓൾക്കൊരു സമാധാനം കിട്ടും. ഓളപ്പം കിടന്നിട്ടുണ്ടെങ്കിൽ പണി എടുത്തില്ലെങ്കിലും വേണ്ട ല്ല ആളെ കൂടെ കറന്ന് പറയാേ
ആ അതെ അ
ഇങ്ങനെ കിടക്കന്ന് കാണുമ്പോഴും പോയി് എടെയാണ് പക്ഷെ വാശി സ്കൂളന്ന് തന്നെ കൊണ്ട വന്നത് സ്കൂള പോവുന്ന പിള്ളേർ കൊണ്ടുവന്നു കൊണ്ട വന്നത് തന്നെയാണ് ആഹ അങ്ങനെ എത്തിയത് തന്നെയാണ് സ്കൂള് തുറന്നതിനു ശേഷാണ് പനി വന്നത് അത് ഇവിടെ മൂത്തത്ണ്ട് മൂന്നാം ക്ലാസ് പഠിക്കുന്നത് അവളാണ് കൊണ്ടുവന്നത് അവ അപ്പൊ ടീച്ചർ പറയാണ് സ്കൂളില് കുട്ടികളെ അല്ലേ കുട്ടികളെ വരുന്നില്ലേ ഒക്കെ പനിച്ചു കിടക്കുന്നതാണ് അപ്പൊ ഒരാഴ്ച സ്കൂൾ ഇപ്പ ലീവ്ക്കി ഇതിപ്പോം എന്നാണ് പറഞ്ഞയച്ചത് അപ്പൊന്നും ടീച്ചർ പറഞ്ഞയക്കണ്ടന്ന പറ പറഞ്ഞത് പക്ഷെ ഇവര് തലവേദന ഒക്കെ മാറി ഒരു കുഴപ്പൊന്നും ഇല്ലാതാവുമ്പോ ഫോണ് ചോദിക്കും അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞയച്ചതാണ് ഫോണിൽ കളിക്കുന്ന നേരം അവിടെ പോയിരുന്നാല് പറയുന്നത് മനസ്സിലാക്കാലോ ടീച്ചർ പഠിപ്പിക്കുന്നത് മനസിലാക്കെങ്കിലും ചെയ്യാലോ അപ്പൊഎന്തിനാ പറഞ്ഞ ട്ടിട്ടുണ്ട്
ആഹ ആഹ ചോറും ചമ്മന്തിയും കഴിച്ചു എന്നിട്ടെ ആണല്ലേ ആഹ
ചോറും ചമ്മന്തിയും കഞ്ഞിയും ചമ്മന്തിയായിട്ട്
ആഹ് പുള്ളിക്ക് വേറെ ഒന്നും ഉണ്ടാ ക്കാനറി
ഇല്ല ഫുഡ് ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല
ആണല്ലേ ആ ജോലിക്ക് പോയോ പുള്ളി ആണല്ലേ എല്ലാർക്കും പനി പിടിച്ച് വീട്ടിലിരിപ്പായല്ലേ ആ ആ എല്ലായിടത്തും ഉണ്ട് വീട്ടില ഇപ്പ കഴിഞ്ഞോണ്ടിരിക്ക ഹസ്ബന്റിന് കഴിഞ്ഞുചോ പനിയായിട്ടാണ് ഇരിക്കണത്.
ആ ചുമയും തലവേദനയും വ നല്ല
ഭയങ്കര ചൊമ ന്നിട്ട് ചുക്ക് കാപ്പിയാണ് കു ചോണ്ടിരിക്ക മമ്മിക്ക് കഴിഞ്ഞിട്ട് മമ്മി ഇപ്പ ന്യുമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേ കിടക്കുവായിരുന്നു പ്പൊ അഞ്ചാറ് ദിവ സായി പത്ത് ഒരു ലഷ രൂപ പൊട്ടി ആടെ ആ
അയ്യോ അപ്പൊ എൻ ന്നാ എന്താ കൂടുതലായ് പോയിട്ടുണ്ടോ
ആഹ് കൂടുതലായി പോയാരുന്നു പനി വന്നിട്ടെ അത്ര സീരിയസ് ആയിട്ട് എട്- ത്തില്ല
ആഹ് പനി നല്ല ശക്തിയായിട്ടുണ്ടായി-
ആഹ് പനി ശക്തിയായിട്ടിണ്ടായിരുന്നു എന്നിട്ട് ഡോ- ഡോളൊ കഴിച്ചോണ്ടിരുന്നു
ആഹ്
അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ എട്- ത്തു ചെസ്റ്റ് ക നോക്കിയപ്പം ക്ലിയറൊക്കെ ആണെന്ന് പറഞ്ഞു എന്നാലും പിന്നെ ചൊമ കൂടി ചുമ കൂടി കൂടി കഴിഞ്ഞപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് സി- ടിസ്കാൻ എടുത്ത് നോക്കിയപ്പൊ ന്യുമോണിയ ഭയങ്കര കൂടുതല അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പ തന്നെ അട്- അഡ്മിറ്റ് ആവണം നമുക്ക് ഇൻജെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണന്ന് പറഞ്ഞു അങ്ങനെ കെടന്ന് കെടന്ന് ഏഴു സം കെടന്ന് നല്ലൊരു എമൗണ്ട്
അത്രയൊക്കെ ആയിലേ
ത്രേ ആവ- കൂടുതലായിപോയിന്നെ ഇപ്പഴത്ത പനി ഭയങ്കരായിട്ടും ശ്രദ്ധിക്കണം ഓരോ പനി ഓരോ
ആഹ് അതെ ഓരൊപേരും വെച്ച് ഇറങ്ങാണ് ദെ ആഹ് കൊറോണ ഇപ്പൊ കൊറോണ ടെസ്- ല്ലാത്തോണ്ട് കൊറോണാന്ന് പേര് അറി- ന്നില്ലാന്ന്മാത്രം ചിലപ്പതക്കകാരിക്കും ആഹ് നിപ്പ കോഴിക്കോടെകെന് ന്യൂസിലിണ്ട് കോഴിക്കോടൊക്കെ നിപ്പ കോഴിക്കോടന്ന്യാണല്ലോ വന്നതും രവിടക്കിയി ടൗണും ഇ മാലിന്യ- ആഹ് എന്റെ ആ കൊതുക് ശല്യങ്ങളൊക്കെ കൂടുതൽ അവിടെക്കെയാണ് ഈ കോഴിക്കോട് അപ്പൊ അവിടേണ് ആദ്യം വന്നിട്ടുള്ളതും ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതുംനിപ-
ആഹ് നിപ്പ പറയുന്നുണ്ട് നമക്കൊന്നു അറിയല്ലല്ലോ
വാല് വഴിയാണ് അല്ലേ ആഹ് ആഹ് അതെ അതെ
ഉം ഉം
ആ വവ്വാല് വഴിയാണ് വരികന്ന് പറ പിന്നെ പറഞ്ഞിട്ടിട്ടുണ്ട് അതെ
ഒന്നും കഴിക്കാനും തിന്നാനും പറ്റ ഇട്ടാത്ത അവസ്ഥല്ല
അതെ ആഹ്
ഓരോ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലല്ലേ
ആ അതാണ് നമുക്ക് ഒന്നും ധൈര്യത്തില് കുട്ട്യൾക്ക് വാങ്ങി കൊടുക്കാന ഒന്നും പറ്റാത്ത ഇതാണ്പ്പോ ഇപ്പൊ ഈ കൊതി കിന്റെ ഷാ ശല്യാണെങ്കിലോ
ആഹ് ഭയങ്കര കൊതുകാ എന്നാ കൊതുുക കുഞ്ഞി കുഞ്ഞി കൊതുകുകളാ വീട്ടിലൊക്കെ എവിടെ വെള്ളൊന്നും കെട്ടീ ഇപ്പ ഇല്ല ആ ഹെൽത്തിന്ന് ഇതുവരെരാള് വന്നിട്ടില്ല നിങ്ങള് വൈകിട്ടൊക്കെ ആവുമ്പോഴേക്കും ഭയങ്കര വല്ല കുന്തിരിക്കൊ ചന്ദന പൊകയ്ക്കും
ആ ഞങ്ങതന്നെ ചന്ദനത്തിരി കൊത്തിക്കും പിന്നെ മറ്റേ പുകഴയ്ക്കുന്നൊരു സാധനംണ്ട് ആ അത് കുന്തിരിക്കല്ല ഒരു നല്ല നെല്ലായിരിക്കു എന്തായല് എന്താന്നറിയില്ല പൊറത്തു നിന്ന് കൊണ്ട് വന്നതാണ് നല്ല സ്മെല്ലാണ് പക്ഷെ അതിന്റെ ല്ലോട് കൊതുക് വരന്നില്ല
ആ പ്പ ഭയങ്കര കുഞ്ഞ കുഞ്ഞി കൊതുകുകളല്ല എല്ല അവിടത്തെ ഈ വെള്ളവും കാനയും തൂടൊക്കെ ഉള്ളത് കൊണ്ട് ഉം ഹ അവിടെക്കെ മഴയുണ്ടോ
കുറച്ച് കുറവുണ്ട് ഇപ്പ രാവില ഒെ നല്ല മഴ തന്നെയായിരുന്നു
തുണിയൊക്കെ ഉണെങ്കി കിട്ടിയോ
ആഹ് ഇന്നുംന്നലൊയിട്ട് തുണിയൊക്കെ ഒന്നങ്ങികിട്ടി പിന്നെ ഇപ്പോ വെയ്യാതൊക്കെ ആയിട്ട് അലക്കാനൊക്കെ ഇട്ടിട്ടിന്ന് എത്ര ദിവസമായിപ്പൊ കൊറെ ദിവസായി ന്നലെ രാത് തുണി ഞാനൊക്കെ മെഷീനല്ട്ട് ഒന്ന് അലക്കിയെടുത്തു പ്പൊ ഇന്ന് ന്നെ ഒക്കെ തുണിയൊക്കെ അവിടെ ഇട്ടരിപ്പ ഉണി അത് ഉണങ്ങി ഫുള് കംപ്ലീറ്റ് ആയിട്ടേള്ളൂ അടുത്തെ ഇടാൻ പറ്റുള്ളു. വെയ് വെയ്യാത്ത കാരണം ഡെയ്ലി അല ത് കാരണെ കുറെ ഉണ്ടാവുകയും ചെയ്യും. മ്മ് അവിടൊക്കെ എങ്ങനെ മഴ ഉണ്
ആഹ് ഇവിടെ ഇപ്പ ഇല്ല, രണ്ടുമൂന്ന് ദിവസായി ട്ട് മഴ തന്നെയില്ല. ഇപ്പം ഞാന് വാഷിംഗ് മിഷീ ടിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടുവല്ലോ വാഷ് വന്ന് ജസ്റ്റ് അഴയെ കൊണ്ടിട്ട് നന്നായി ട്ടൊണക്കി ക്കിട്ട് എടുക്കും ഓ
ആ ആഹ അതാണ് കുറെ നടക്കണം. പിന്നെ രാത്രി നമ്മള് ഫാൻ ചോട്ടിലോക്കെ ഇട്ടാലും പിന്നേം കൊറ ച്ച് രാവിലെയാവുമ്പ
ആഹ് നാല് പിള്ളേര് ഉള്ളോണ്ട് നല്ല തുണിയ കഴുക് കൊറേ ഉണ്ടാവുല്ലേ?
ആഹ് അതാണ് കഴുകാൻ നന്നായിട്ടുണ്ടാവും ഇഷ്ടം പോലെ ഇണ്ടാവും ആ അപ്പൊ ഫാൻ ഇടോ അപ്പൊ പിന്നെ രാവിലെ അവര് സ്കൂൾ പോകുമ്പോഴേക്കും
ങാ അതെപ്പോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമതെ യൂണിഫോമും കട്ട്
ങാ കട്ടിയാണല്ലോ. പിന്നെ ഈ ഏ ഇപ്പരണ്ടു സം മഴ ഇല്ലാതെ കാരണക്കെ ആ ഉണങ്ങി ഇട്ടതൊക്കെ ഫുള്ള് ഉണങ്ങിട്ടോ. ഇനിയിപ്പോ മഴ ഇങ്ങനെ വഴുമ്പഴായിരിക്കും. ശരിക്കും ഉണങ്ങിട്ടില്ലെങ്കിലും ആ സ്മെല്ല് പോവില്ല.
അതെ ഭയങ്കര സ്മെല്ല്, ഇപ്പ വാഷിംഗ് മെഷീൻലൊക്കെ ഇടാൻ വേണ്ടി എന്തോരു ഗുളിക, ഗുളിക വെച്ച് എന്തൊ ഒരു പൊടി നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം, അത് മേടിച്ച് നമുക്ക് ആ പൗഡറിന്റെ വാഷിംഗ് ലിക്വിഡിന്റെ കൂടെയ് അത് ഇട്ടാ മതിന്നാ പറയുന്നത്.
ഈ സ്മെല്ല് പോവാനാ.
ഇല്ല നല്ല സ്മെല്ല് വെരുവപ്പം
ആഹ് പിന്നെ ഏഹ് ലിക്വിഡിന്റെ ലിക്വിഡിന്റെ പകരായിട്ട് ഒര് ഗുളിക പോൽത്തൊരു സാധന്ണ്ട്. അതാണോ?
ങാ. അങ്ങനെ ആണോ കണ്ടത്. ങാ എന്നാ ശരി. പിന്നെ വിളിക്കാവേ. ഓക്കെ. പിന്നെ വിളിക്കാം.
ങാ ഓക്കെ.